ഹലോ
ഹലോ ആഹ ഇപ്പൊ കേൾക്കണ്ട്
ആഹ
ആ ഹലോ ആ എന്തൊക്കെയ ഉണ്ട് മഴ ഇട്ടേക്കറി ഇന്നൊന്ന് വൈകുന്നേരൊന്നും നല്ല മഴ്തോണൂല്ലേ
ഇല്ല എവിടെ മഴെയൊന്നുംല്ല എവിട ഒന്നും ഫുള്ള് വെയില
ഏയ് ഇന്ന ഇന്ന് ബടക്ക് വൈകുനേരന്ന് പെയ്തു
ഉം ഇടക്കൊന്ന ഇങ്ങനെ ചാറി ഇങ്ങനെ നായി പോയി
ആഹ മഴ പെയ്ത ഈ റേഞ്ച് ഇങ്ങനെ അങ്ങോട്ട് മാറിക്കൊണ്ടക്കും പറയാ
ആഹ ഇവിടെന്ന് രാവിലെ മുതലേ വെയിലന്നെ നല്ല വെയിലായിരുന്നു
ആ ഞാപ്പകലൊക്കെ വെലേ ഇനി പിന്നെ ഈ വൈകുന്നേര ആപ്പോൊ ഇപ്പൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പെയ്തു പിന്നെ നോമ്പുണ്ടായിനോ
ആഹ ഉണ്ടായിന്ന നോമ്പ ഇണ്ടായിന്ന് ഞ ആ ഭക്ഷണം കഴിച്ച് ഞൻ ഒന്നും നിസ്കരിച്ചിട്ടുണ്ടായില്ല അപ്പൊ ഇങ്ങനെ എന്താ മോൾ ഉറങ്ങാൻ പോടീട്ട് കടക്കൊക്ക വ ശരിയാായി കൊടുക്കരുന്നു ദ്യോള് മെല്ലെവടെ കെടന്നൊറങ്ങും. ഇന്ന് പൊറോ ട്ടാങ്ങിക്കണ് ചിക്കൻ കറിയുണ്ടാക്കി.
ആഹ്
ഉ അവെടെന്താണ്ടൊക്ക്യേ?
ഞാനിവടെ നെയ്ച്ചോറ് വച്ചേക്കാന് ബീഫ്.
ആഹ്, ഇവെടെയിന്നലെയതു തന്നെ. അപ്പ പിന്നെ ഇന്ന് പിന്നെ ബൊറാട്ട. നാത്തൂൻ ണ്ട് ഇവെടെ പ്രഗ്നനാണ്. അപ്പ ഓൾക്ക് അകത്ത് നിന്നാ പെതിയ പെറണ്ടേ. ചിക്കകറിയും പൊറാട്ടയും തിന്നാ പുതിയ പെറന്ന. അപ്പ പിന്നെയങ്ങനെയാക്കി.
ആ നാളെ പത്തിരയും കറിയൊക്കെണ്ടാക്കണെങ്കി യിത് വെറും
ഏ
ഞാൻ ബിരിയാണിവെക്കെന്നെയാണിപ്പോ. ഹസ്ബൻഡിന് പറ്റില്ല. നാളെ ബിരിയാണി വെക്കാ മക്ക് ർഞ് ഞാന്. ആഹ് അപ്പൊ ഹസ്ബൻഡന്റിന് പറ്റൂല വേണ്ടാരുന്നു.
അയേന്ത്യേ ബിരിയാണിഷ്ടല്ല.
ഈ നോമ്പ് നോറ്റാ തുറക്കണ നേരത്ത് അതൊന്നും പറ്റൂല പത്തിരി കറി ആണ് ഇഷ്ടം ഇൻക്കാണെങ്കിലോ ആഹ് എനിക്ക് ചോറിനോടായിപ്പോ താല്പര്യം
എനിക്ക് തന്നെ. എനിക്ക് ചോറായിഷ്ടം ഞാനും എന്താ നോമ്പിന് കടിയാ തിന്നുല്ല. ചോറ് തിന്ന് കുട്ടികൾ മ്പില് ഇവടെ കടിയൊണ്ടാക്കണം കുട്ടികക്ക് അത്താത്തിനും കൂടി. കടിയാ വേണ്ടത്. അ പിന്നെ കടിയ നിർബന്ധാ
എ ഇവെടെ ഓൽക്ക് രണ്ടാമത്തെവർ തൊറക്കണ നേരത്തെ പത്തിരിയും കറിന്നെ കിട്ടണം. അല്ലെങ്കി പിന്നെ ഈ ദോശ അങ്ങനത്തെക്കെ പറ്റി കടികള് വേണം അങ്ങനെയാണ്. നമ്മളി ചേ ചോറെക്കെ നമ്മുക്ക് സുഖമാണല്ലോല്ലേ. ഏ ഏ നിസ്കാരം കഴിഞ്ഞിട്ട് അപ്പം നമ്മെള് എണ്ണക്കടിയും ഫ്രൂട്ട്സും ജ്യൂസും തന്നെതാൻ കഴിച്ചോണ്ട് അത് തിന്നാ തന്നെ പിന്നെ നമ്മെ ക്കൊന്നും വേണ്ടല്ലോ. പിന്നെ ഉം പിന്നെ കൊറച്ച് കഴഞ്ഞിട്ട് കഴിക്കൊള്ളൂ, ഇന്ന് പിന്നെ ഞാൻ ഒ ഒറ്റക്കൊള്ളേനി അപ്പ പിന്നെ ഞാന് ഒക്ക കഴിച്ച പോയി അങ്ങ്ട്ട് പോയി. നിസ്കരിച്ചനുദിനവൊക്കങ്ങോട്ട് പോയി. ഒറ്റക്കാവുമ്പോ പിന്നെ രസല്ലല്ലേ. അതെ അതെ
അങ്ങനെല്ലേ കരുതൊള്ളൂ. ഞാൻ ന്നെ ഇവെടെ ആ ഒറ്റക്കാണെങ്കിൽ കടിയിതൊന്നും ഒണ്ടാക്കുലാ. ഞാൻ എന്തേലുക്കെ രാവിലത്തെ കടിയൊക്കെ ഉണ്ടാക്കൂലാ. എന്റെ ദോശമാവോ
ആഹ്
രാവലെത്തെ കുട്ടിക്കും മക്കുണ്ടായിരുന്നു. അപ്പൊ പിന്നെ. പിന്നെ അങ്ങനെ ക കടിയാക്കിയതാ.
ഉം ഞാനി പിന്നെ ഉച്ചക്ക് വെച്ചക്കഞ്ഞിയെന്നെക്ക് അതന്നെ അതന്നെടാ... ഹ്.. ഹ്... പിന്നെ വൈകിട്ട് ആഹ്... ആഹ് പിന്നെ നമ്മെക്കൊന്നും ഉടുക്കാണ്ടല്ല. പിന്നെ വൈകുന്നേരം ഒരു ജ്യൂസ് അടിച്ചിട്ട് മാത്രയൊള്ളൂ. പിന്നെഞ്ഞി നാളെയ് കാരോം. നാളെ പിന്നെ. കുട്ടി യാൾ ക്കോ ക്കെ ഒയിവാണല്ലോ. ല്ലേ... ആഹ്. ഞളെല്ലാരും ഇഡ് ക്ക് ണോണ്ട് പിന്നെ ഒഴിവാമ്പോ പിന്നെ ഓല് ക്ക് പ പറ്റാ തോൽക്ക് എന്തേലുണ്ടാക്കണ്ടേ.
അപ്പ ആ... അതന്നെ ഇതിവിടെ... അ മോളുണ്ടാവും ചെറിയോൾ ഓള്. ഓള് എടുക്കൊണ്ടാവില്ല.
ആ ആഹ് പിന്നെ പത്തിരി ക്കെ ആണെങ്കി പണിയല്ലേക്കാരം.. മ്മ്ഹ്
ആഹ് ഇൻക്ക്ഇഷ്ട്ടാവൂല. പിന്നെ തിന്നാനും തോന്നൂല. നമ്പെറൊള്ള സിം എന്ക്
ഞാൻ ഇന്റെ മനസ്സില് ഒരു പ്ലാനിണ്ടായിനി ബിരിയാണി ഞാൻ രാവിലെ തന്നെണ്ട് വെച്ചച്ചാല്. വാണ്ടിത് ഇല്ലാത്തൊല്ക്ക് ക്കൊന്നും ചെയ്യാ. ഹ്ഹ.. ഹ്.. ഞമ്മക്കാ നേർത്ത്. ന്ന് കഴുകി പണിവേം ആ.. കഴിഞ്ഞാല് കര്തി.. ആ- അപ്പൊ പറ്റൂല വാണ്ടാറഞ്ഞു. മ്മ്ഹ് സാധനൊക്കെ പറഞ്ഞു കൊടുത്തിനി. അത് വെക്കട്ടെ..... അ അപ്പ നോട് ആദ്യം തന്നെ. ഹ്ഹ്.. ഹ്ഹ്.. ഹ്ഹ്
പ്ലാന് മാറിയോ?
മ്... എ... ക്കല്ലെങ്കിലും ബിരിയാണി നമ്മള് വീട്ടിൽ വെക്കണഅത് അതിനോടൊക്കെ താല്പര്യമ്.. എ...
അ... ചിക്കനാ....
ല്ല ബീഫ്ന്ന്ണ്ടായില്ലേ. അപ്പൊന്നി നാളെ ചിക്കനാക്കര്തി. ഇങ്ങളെങ്ങനെയാ കറിയൊക്കെ ണ്ടാക്കല് തേങ്ങരച്ചാണ്ടോ? ഹലോ
ഹലോ
ആഹ്... റെയ്ഞ്ജ് പൊണ്ടോ.. മ്മ്ഹ്.. ഹലോ. ആഹ്.. കേക്കണ്ട് ടി.. ആഹ.. ആഹ...
ആഹ് അല്ലെ ന്ത്‌ ബിരിയാണി ഉദ്ദേശിചീന്നെ?
ഞാൻ ചിക്കനാ കേരതീനിയത് ന്ന് ബീഫ് ഉണ്ടായില്ല അപ്പൊ പിന്നെ. . നിങ്ങളെ എങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കല് തേങ്ങ അരച്ചിട്ടോ?
ഏത് മറ്റേ ചിക്കൻ കറിയോ? ഞാന് മറ്റേ ഞങ്ങൾ ഇവിടെ പൊറോട്ടികൊക്കെ ആണെങ്കില് മറ്റേ സദാ നമ്മള്.,.. തേങ്ങരക്കാത്ത കറിയില്ലേ അങ്ങനെ. ആഹ.. ആ.. വാട്ടീട്ട് അങ്ങനെ വെക്കേഷൻ. ന്ന.. നാത്തൂന് ന്താണ് വയറ്റിലാണ്.. ഓൾ മിഞ്ഞാന്ന് സ്വപ്നം കണ്ടെത്രെ പൊറാട്ടിം തേങ്ങരച്ച കറി മ് തിന്ന് ണത് അപ്പൊ ഓൾക് പൂതിഅയ്ക്ണ് അപ്പൊ അങ്ങനെയ ആാക്കി. തേങ്ങ അരച്ച കറി ണ്ടാക്കി.
ആഹ തേങ്ങൊക്കെ ഉണ്ടോ വീട്ടില്. തെങ്ങൊക്കെ?
ഇല്ലേയ് വാങ്ങും വാങ്ങാലാണ്. അ ഏ... അല്ല നത്തൂന് അവിടുന്ന് വരുമ്പോ ങ്ങനെ കൊണ്ട് രും. ആ.. വങ്ങലെന്നെണ്.
ആഹ് വെളിച്ചെണ്ണേ...
മ്... എണ്ണ ഇബ്ടിം തെങ്ങൊന്നുംല്ല. ഞങ്ങക്ക് തെങ്ങൊന്നുംല്ല.
ആഹ്.. ആ... അല്ലെയ് വാങ്ങുമ്പോളെ ഞമ്മളെ... ഇവിടെണ്ട് തെങ്ങും. ഞങ്ങള് ആട്ടലാണ് വെളിച്ചെണ്ണൊക്കെ. ആ.... ട്ടലേന്നെയാണ് തേങ്ങാ തേങ്ങാട്ടി ആട്ടല്ലാണ്‌ ആ വെളി ച്ചണെന്നും വാങ്ങലില്ല അപ്പമ്മക്ക് അയിന്റെ വെലിം ഇതൊന്നും അറീല്ലറിയ
ആ ഞങ്ങള് അയിന് പാമൊയിലിലാ പാമൊയി ല് സൺഫ്ലവറോയിലോക്കെ എട്ക്ക അപ്പോ ഇങ്ങനെ മുരിങ്ങ തളിക്കാൻ അങ്ങന ത്തീനൊക്കൊള്ളൂ വെളിച്ചെണ്ണട്ക്ക ബാക്കിള്ളനൊക്കെ പാം ഓയില് സൺഫ്ലവർ ഓയില് അങ്ങനത്തെക്കെട്ക്കല്
ഞ ഞാനിവിടെ ഓയിലിട്ക്കല് ക- മ്മിയാണ് എല്ലാത്ത്ക്കും വെളിച്ചെണ്ണ ആ
ആഹ് അങ്ങനെയാണെങ്കി കൊഴപ്പല്ല്യാ ഇത് നമ്മള് വാങ്ങുമ്പോ മൊതലാവൂല്ല.
ആദ്യയൊക്കെ ദോഷേകൂടി വെളിച്ചെണ്ണീല ചുട്ടീനിയത്. ദോഷയൊക്കെ ചുടല് വെളിച്ചെണ്ണീലേനീറിയ
ഏ നല്ല ടേസ്റ്റ് ആവോലോ ഒന്നാമത് നമ്മള് വാങ്ങിയ നമ്മള്ണ്ടാക്കിയ എണ്ണേകൂടി ആവുമ്പോണ്ടല്ലോ
മ്മ് ഇപ്പൊ അങ്ങനെ ഇണ്ടാ ക്ക്മ്പോ കൊറച്ച് ചെരട്ടീന്ന് ചൂണ്ട്ട്ക്കാനും ഇതിനൊക്കെ കൊറച്ച് ഞാൻ ഇനിക്കത് ഇട്ക്കാൻ പ്രയാ സാണ്‌. അറിണോല് കയ്ണോല്ക്ക് സുഖാണ് ഞാങ്ങട്ട് പൊളി കട്ച്ച് പൊളിച്ച് ചെരട്ടയൊക്ക കഷ്ണം കഷ്
ആ ഏ കൊറേണ്ടാവുലേ കൊറേ മെനക്കേടേണ്ടിരുലേ
സുഖാണ് നല്ല എള്പ്പത്തില് ഇങ്ങനെ എട്ക്ക്ന്നേ മ്മ് ആ അപ്പൊ ഉം വൈകുന്നേരം ഈ നേര ക്കാവുമ്പോ മച്ചുങ്ങനെ ശരിയാക്കി തരും പിന്നെ അയി ഈ ചെരട്ടന്റെ ഉള്ള്ന്ന്ങ്ങനെ ഇട്ത്തരും അപ്പൊ പിന്നെ നമ്മക്ക് ബാക്കിയുള്ളതൊക്കെ ഞാൻ ചെയ്യും
പൂണ്ട് ഇടണ്ടേരുല്ലേ ചെത്തി ചെത്തീട്ട്
ഒണങ്ങാൻ വാണ്ടിട്ടേ പിന്നെ ചി ക്കലും വരലും അങ്ങനത്തൊക്കെ നമ്മള് ചെയ്യും തേങ്ങ പൊളിക്കലും മൂപ്പരട്ടോ അങ്ങനെ
ഏ അപ്പൊ പിന്നെ കൊഴപ്പല്ല. ന്നാലേന്നേ പണിയല്ലേ വെയിലേത്തിടലും ഒണക്കലോക്കെ പ ണിയെന്നെല്ലേ
ചിക്കാനൊക്കെ പിന്നെ വാർപ്പിന്റെ മോള്ലാ കൊണ്ട യിട്ടാ വേ ആണ്ട് ഒണങ്ങും മുറ്റത്തോക്കെട്ടാ പിന്നങ്ങെനെ നോക്കിക്കണം അയ് കൂടെ ഇങ്ങനെ ആ ഡോഗൊക്കെങ്ങനെ ഓട്ണോടോക്കെ ഉം
ആ പേരന്റെ മോളിലാണെ പിന്നെ കൊഴ പ്പല്ല കൊരങ്ങമാരൊക്കെണ്ടെങ്കി പിന്നെ ഫുള്ള് ശരിയാ ക്കി തരും
ഉം കൊര് കൊരങ്ങമാരില്ലേ ഈ ഡോഗെ ഇങ്ങനെ മുറ്റത്ത്ടാ പറ്റൂല ഇങ്ങനെ ഓടിക്കൊണ്ടും ഒരു കുറി ഇപ്പളൊന്നും അല്ല കൊറേ മുന്നേ എന്താ ഞങ്ങള് മുറ്റത്തിട്ട്ക്കാണ്ട് ഇങ്ങനെ നല്ല വെയിലാണ്ടായപ്പോങ്ങനെ ഇട്ടീനി ഡോഗ് വന്നാണ്ട് ചെറുതാക്കിയിട്ട് ദേ ഡോഗ് വന്ന് നല്ലോ ഓണ അയിൽ കടന്നന് അ അപ്പൊ പിന്നെ അത് ഒയ്‌വാക്കി ഒഴിവാക്കി ച്ചരി അമ്മ അമ്മക്കറ്റൂല പറ്റുള്ളോൽക് ഉണ്ടാവൊല്ലോ അങ്ങനത്തോല് മ്മ് ഓല്ക്കൊട്ത്തു മ്മ് ആഹ് അന്നാണെങ്കിലോ കൊറെേ ഉണ്ടായിട്ടോ തേങ്ങ പക്ഷെ അത് കടന്ന്
നല്ലൊരു കാര്യയില്ലേ
അത് നമ്മൾറച്ച ചീച്ച അങ്ങന വേറെ വേറെക്കെ ഇങ്ങെ ചുറ്റിക്കെ ചെറ ചെറിയ രീയിലക്കിയാണ്ട് അപ്പൊ ആ കടന്നത് മാത്രണ്ടോ ഒഴിവാക്കി അത അങ്ങനെണ്ടി അത് കടന്നത് വേറെ അപ്പൊ അഞ്ഞൂർ നന്നായിട്ട് അങ്ങനെ വെട്ടിയേക്ക് എനി തോന്നിണ്ട്ട്ടന്ന
ആഹ അത് ശരി
കണ്ടും ചെയ്തു കണ്ടു വയിലേക്ക് നമ്മള് ഉപയോഗിക്കല്ലേ ആഹ അവിടന്നും കേട്ടാണ് എനിക്ക് ആഹ് അവിടന്ന് കേട്ടാണ് എനിക്ക് മുറ്റത്തിട്ട് കണുള്ളത് ഇതായത് പിന്നെ ഞാൻ എത്ര ഗതി ട്ടാലും
ആഹ അത തന്നെ അല്ല എടുത്തിട്ട് പിന്നെ വൈകുന്നേരൊക്കെ അവിടെ കോണിക്കോ കൂട്ട അവിടെ എവിടേലൊക്കെ വെച്ചാ മതി പിന്നെ പിറ്റിസ് അവിടെന്ന്ന്നെടുത്ത് അങ്ങനെ വ
ആഹ് ചെയ്താൽ മതി അനി ഇവിടെ ഇല്ല അപ്പൊ കൊറച്ചപ്പുറത്തേക്ക് പോണം ഇവിടന്ന് അങ്ങോട്ട് ൾ ഭയങ്കരതാണ് പിന്നെ അവിടെത്തന്നെ വാരി വെക്കും അങ്ങനെ കാട്ടു
പിന്ന അവിടങ്ങനെ
ആ മുകളിലയാലാണ് എനിക്കൊരു വൃത്തി തോന്നുക നമ്മള എടുക്ക ആ ആ
അതാ നല്ലത്
ആ
ഉ ഉറങ്ങാനായോ ആ ആയിക്കോട്ടെ